ഹലോ ആഹ് നമസ്കാരം ഓ കേൾക്കിണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖാണ്.
ഉം ഞാനേ നിന്റെ നമ്പർ കൊറെ അന്വേഷിച്ചപ്പോമ എനിക്ക് ജുമാന തന്നതാണ്. എനിക്ക് ഏഹ് ഒരു കാര്യം പറയാനിണ്ടായിരുന്ന്.
എന്തെ?
ഏഹ് എൻ്റെ വീ വീട്ടില് വീട് കൂടി കൂടിയിരിക്കാണ് അപ്പം അയിലേക്ക് ക്ഷണിക്കാനാണ്.
ഓ ഓ.
ഏഹ് അടുത്ത മാസം ഇരുപത്തെട്ടാം തീയാണുട്ടോ.
ആഹ് ഓക്കെ
ആഹ് വരണ്ടോ പിന്നെ ഭക്ഷ ഏഹ് വീട് ഇവിടെ അടുത്തന്നെയാണ് എന്റെ ഇ എന്റെ വീട് അറിയില്ലേ അയിൻ്റെ അടു തൊട്ടടുത്ത് തന്നെട്ടോ. എവിടെയാണ് എന്താ ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് കയിച്ചു. ഇങ്ങളോ?
ഓ ഞാനും കയിച്ചു. എന്താ സ്പ ഉമ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇണ്ടാക്കിരുന്നോ
ഇല്ലല്ല ഇണ്ടാക്കിട്ടില്ല
ആഹ്. ചായക്കെന്താ പലഹാരം?
ചായ ഞാന് കോളേജിന്ന് കുടിച്ചതാ.
ഏഹ് ആഹ് അപ്പൊ വീ വന്നിട്ടുണ്ടാവുള്ളു ല്ലേ. സ്കൂള് വിട്ടിട്ട്.
ഉം
ഉം പിന്നെ എന്തൊക്കെ വീട്ടില ഉമ്മാക്ക ഉപ്പക്കൊക്കെ സുഖല്ലേ?
എല്ലാർക്കു സുഖ അവിടെ
ആഹ് ഇവിടെ സുഖാണ് അങ്ങനെ പോണ് മക്കളൊക്കെ സ് കൂൾട്ട് ഉ വര്‌നേ ഒള്ളൂ ഒരാൾ വന്ന് ഒരാൾ വന്ന് അങ്ങനൊക്കെ പിന്നെ എന്താ സ്കൂൾത്തെ വിശേഷങ്ങൾ
നല്ല വിശേഷം
ഉം മഴ ഇല്ലേ അവിടെ?
ഇല്ല ല്ല ഇപ്പ മയല്ലഅവിടെ മയണ്ടോ?
മഴ പ്പം കുറവന്നെണ്
മാ
ഉം പിന്നെ എ ഈ എന്നാ അങ്ങട്ട് വീട്ടിലേക്കൊക്കെ വര്ന്നേ
വരണ്ട്
ആ അംമ് സ്കൂളൊക്കെ ഒഴിവുള്ള ദിവസം ത്തൊന്ന് ഇറങ്ങ് ഉമ്മാന്റെ കുട്ടിയാണ്ട്
ആ നോക്ക
ആ ആ പിന്നെ എന്തൊക്കെ? ഓ ഫുൾ കഴിഞ്ഞ് ഏ അടി അടിടാനുണ്ടായിരുന്ന് അതും കഴിഞ്ഞ്പ്പോ എല്ലാം കഴിഞ്ഞ് പിനി ഫുൾ വർക്ക് ഉം ജോലിയൊക്കെ കഴിഞ്ഞ്
ആ
ഉം പിന്നെ ന്ത് ഉപ്പാന്റെ വിശേഷം എന്തൊക്കെ?
നല്ല വിശേഷം.
ഉം ഉപ്പ പോയോ? വിദേശത്തേക്ക് പോയോ? ആആ പിന്നെ ഉമ്മ എവ്ടെ? ഉമ്മ ആ ഹോ ചായ ചായ ഉണ്ടാക്കിയിട്ട്ണ്ട് മോന് വരുമ്പോത്തിനൊക്കെ എന്തെങ്കിലും പലഹാരം ന്ന് ണ്ടാക്കണം.
ഏ എന്താണ്ടാക്കണന്ന്?
ഇന്ന് പയപൊരിയോ, പയപൊരിയാവുമ്പം വേഗം എളുപ്പത്തില് കഴ് യല്ലോ അങ്ങനെ വിചാരിക്ക്ണ്ട് ഇയ്യന്താ ച്ച ഭക്ഷണം കഴികാണോ?
എല്ലല്ല
ഉം
പിന്നെ
നിനക്ക് അനിയത്തില്ലേ?
ആ
ആ അവളെവിടെ അവള സംസാരം ഒന്നും കേൾക്ക്ണ് ഓ
ഉം വ വന്നിട്ടില്ലല്ലോ
ആഹ് അത് ശരി
ഉം
പിന്നെ
പിന്നെ ങ്ങ പോണ്
ല്ലിമാന്റെ നമ്പറ് ണ്ടോ അൻറ ടുത്ത്
ഇല്ല ഇല്ല
ആ
പിന്നെ ഇപ്പം ഞാന് കൊറച്ചീസായിട്ട് ഹോസ്പിറ്റല് ആയിരുന്നു മോൾക്ക് സുഖല്ലാന്ന്ട്ട് മോള് ഭയങ്കര പനിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇതായനു അപ്പം നാലഞ്ച്
ആഹ്
ഇപ്പ ഏതായാലും ചെറിയൊരു ആശ്വാസംണ്ട്
ആഹ്
അങ്ങനെ പോണോ ഈ മഴക്കാലായാല് തുടങ്ങി
ആഹ് മഴക്കാലയാ എല്ലോട്ത്തും അസുഖംതന്നെണ്
ആഹ് എവിടെ അവിടെ ഇത് കൊള ഒക്കെല്ലേ കൊളം
ഇല്ല പാടണ്ട് പെരന്റെ അടുത്ത് പാടല്ലേ കുളൊന്നുമില്ല
ആഹ് അതുശരി
ഉം ഉം ചെറിയൊരു ഓർമ്മ അങ്ങോട്ടൊക്കെ വന്നെ കൊറയല്ലപ്പൊ വന്നിട്ട് ആഹ് ആ വരാ
പിന്നെ എന്തൊക്കെ ഇങ്ങനെ പോണൂ കൊഴപ്പൊന്നുല്ല സന്തോഷായിട്ട് പോണു ഭർത്താവവിടെ നാട്ടിൽ തന്നെയാണ് ഉം ഇവിടെ ജോലിക്ക് പോയതാ
ദുബായിലാ
അല്ലല്ല അവിടെ നാട്ടില് ജോലിയ്യ
ആഹ്
ആഹ് അപ്പൊ അങ്ങനെ കൊയപ്പൊന്നുല്ല അങ്ങനെ പോവണ്ട് ഇന്റെ മാരേജ് എന്തെങ്കിലും ആയോ?
ഏ
കല്യാണം എന്തെങ്കിലും ആയോ
ആ കല്യാണം ഫിക്സ് ചെയ്ത്
ആഹ് ശരി
ആ സെപ്റ്റംബറിലാണ് ഞാൻ വിളിക്കണ്ട്
ആഹ് ഓക്കെ ഓക്കെ ശരി, പിന്നെ
പിന്നെന്താ അവസാനം പോയ മൂവിക്ക് ഏതാ പോയി
ഞാനിപ്പോ അവസാനം ഞാനിപ്പോ അങ്ങനെ പോവലൊന്നുമില്ലടോ മോൾക്ക് സുഖ ഇല്ലഞ്ഞിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല കൊറെേ ആയി മൂവിക്കൊക്ക ഒന്ന് ഇറങ്ങിട്ട് ഇയ്യ് ഏതാ പോയെ
ഞാനും പോയിട്ടൊന്നില്ല പക്ഷെ ഓട്ടിട്ടില് വന്നൊക്കെ കണ്ടിന്
ആ അതും ഞാൻ കാണും അത് പിന്നെ നമുക്ക് ആരെയും ഇതൊന്നും വേണ്ടല്ലോ മൂവി പോവാനിപ്പോ ഭർത്താവ് സമ്മതിക്കണം, അവരോട് പൈസ ചോദിക്കണം അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടില്ല യാത്ര പോയിരുന്നു ഇവിടെ അടുത്ത് ഊട്ടിലേക്ക് യാത്ര പോയിരുന്നു ഈ ഒഴിവ് ദിവസങ്ങളിലേ അവിടെ അടിപൊളിയാണ് അവിടെ പോയി പോ പോയിനോ
എ വാ ഊട്ടി പോയിനി ഇപ്പടുത്ത്
ആഹ് പൂക്കളുടെ ഇതൊക്കെണ്ടല്ലോ അതൊക്കെ ഒക്കെ കണ്ട് അടിപൊളിയായിരുന്നു ആ അതെന്നെ അതൊക്കെ കണ്ട് പിന്നേ
പിന്നെങ്ങനൊക്കെ പോണ്
ആ ചായൊക്കെന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം ന്ന്ള്ളൊരു തീല് നിക്കാണ് ഉം ഞാന് വെർതൊന്നു വിളിച്ചാേക്കീതാ ന്തായ് ഈ വര്വോ ഉം പരിപാടിക്ക് വര്വോ എന്താ അറ്യാന് ഉമ്മാനോടും പറ്യേണട്ടൊ
ആ പറയാ പറയാ
ആ ആ മോന് പരിപാടി ഉച്ചക്കത്തേക്കെന്നേണ്‌ പരിപാട്യാെക്കെ ഉം പിന്നെ എന്താണ് ബ്രദർ ആങ്ങള ഔടെ ആങ്ങളാ ഇവ്ടെല്ലേ നാട്ടിലില്ലേ
ആ ഓൻ നാട്ടില്ണ്ട്
ഏതായാലും ആ ഏ പരിപാടിക്ക് എന്തായാലും വരാേണ്ടു ഞാന് എം ഉമ്മാക്ക് ഞാൻ വേറെ വിളിച്ചോണ്ട് ഉമ്മാന്റെ നമ്പറിലേക്ക് ഞാൻ വേറെ വിളി
ആ അയ്ക്കോട്ടെ
ആ ആ പിന്നെ എന്താണ് ആ യ്യ് വേറൊട്ക്കെങ്കിലും സ്ഥലത്ത്ക്ക് പോയിര്ന്നാേ
ഇല്ലില്ല
വേറെ യാത്രകളൊന്നും പോയ്ട്ടില്ല
മ് ഉം
ആ അയ്ശെരി
പിന്നെ ഇപ്പം മഴായിലെ മഴയത്ത് ഒട്ക്കും പോകാൻ പറ്റൂല
ആ അതെ ഞാൻ ബടേ ഞങ്ങള്വ്ടെ മിനിയൂട്ടി ആ ഇന്റെ വീടിന്റെട്ത്താണല്ലോ അപ്പൊ അവിടേക്കൊക്കൊന്ന് വന്നുടെ അവ്ടെ വന്ന് പർഞ്ഞാല് വേഗം വന്ന് പോവാലോ അടിപൊളിയാണ് ഇപ്പം ഒരുപാട് ഇത് മാറ്റങ്ങളൊക്കെ വന്ന്ട്ട്ണ്ട് അവിടെ ഈ വന്യ എ വന്യ ഈ ഇ മലമ്പാമ്പ് അതേപോലെ അങ്ങനെ കിളികള് ഒരുപാട് പല വിധത്തിലുള്ള കിളികള്
അന്നൊന്നും അത്ര വല്യ സെറ്റപ്പാെന്നും ഇല്ലേനി
ആ പിന്നെ ഇതൊക്കെ വന്ന്ണല്ലോ കളിക്കാള്ളത് ഒക്കെ വന്ന്ണ് നല്ല അടി പൊളിയാണ്പ്പം ശെ അയ്നാത്രം വല്യ എമൗണ്ടുംല്ല പൈസ അയ്നാത്രല്ല അപ്പം എല്ലാത്തിലും കേറും ചെയ്യാം പിന്നെ വല്ലാതെ ദൂരം യാത്ര ചെയ്യാതെ ഞമ്മക്ക് അവ്ടെ എത്തും ചെയ്യാലോ അപ്പൊ പിന്നെ വല്ലാതെ ഞമ്മക്ക് മടുപ്പ് വരൂല ഒരുപാട് യാത്ര ചെയ്യുമ്പള അടിപൊളിയാണ് ഒരീസം വരാണ് അയ്ന്റെത് ഇപ്പൊ ഈയൊരു കാലാവസ്ഥാർഞ്ഞ കോട വര്ണൊരു കാലാവസ്ഥ ആ നന്ന രാവിലെ പോയ അടിപൊള്യാണ്
ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിട്ന്നൊക്കെ നല്ല രസാവൂലെ ഫോട്ടട്ക്കാനൊക്കെ
ആ സെരി സെ അവ്ടെ മഴത്ത് പോക്ണത് പേട്യെന്നേണ്‌ അവ്ടെ വീഴാൻ സാധ്യതണ്ട്
ആ
എന്നാലും ഏ ചായൊക്കെ കുടിച്ചിരിക്ക അടിപൊള്യാ ആ ഒരീസം ഉമ്മാനിം കൂട്ടി വരുമ്പം ഇതിക്കൂടെ ഒന്ന് വരേണ്ടി
ആ വര വരാ
പിന്നെ എന്താ സ്ക്കൂൾ ഉം മാഷ്മാരൊക്കെ എങ്ങനെയുണ്ട് ഇപ്പ ഇപ്പത്തെ മാഷമാരൊക്കെ സ്ട്രിക്ട് ഉണ്ടാ?
ആ വലിയ സ്ട്രിക്ടാെന്നുല്ല
ആ ഏതായാലും ഞാ ഞാൻ പിന്നെ ന്യൂസ് സേവാൻ്റെ നമ്പറും കിട്ടു എന്നൊക്കെ വിചാ വിചരിച്ചിട്ട് വിളിച്ച രുന്നു ഞാൻ ഉമ്മാക്ക് വിളിച്ചോണ്ടിട്ടോ ആ ഉമ്മാന്റെ നമ്പർ മാറിയിട്ടില്ലല്ലോ?
ഇല്ലല്ല.
ആ അതന്നെയല്ലേ. ആഹ ഹ പിന്നെ എന്തൊക്കെ? ഉം
പിന്നെ
ആഹ മോന് മോൻ വരാറായിട്ടുണ്ട് ഓന് അവന് ചായയുടെ കൊടുക്കാൻ ഞാൻ പിന്നെ ഓ ഒരു ദിവസം വിളിക്കാട്ടോ.
ആ ഓക്കെ ഓക്കെ.
ആ ആഹ് ആഹ് ശരി ശരി എന്നാല് ഓക്കെ. നിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വൺസ്